കുട്ടികള്
ആ ഞാനെ ഫുഡ് കഴിക്കാൻ പോയിച്ച് നേരത്തെ വിളിച്ച എടുക്കാൻ പറ്റില്ല
അതെയോ എന്ത് പറ്റി ലേറ്റ് ആയോ ഫുഡ് കഴിക്കാൻ?
ആ ഇന്ന് കുറച്ച് അലക്കാനെല്ലാണ്ടായി
അതെയോ മൂന്നേക്കാലായല്ലോ സമയം
ആ ഞാൻ പതിനൊന്നമണിക്ക അലക്കാൻ കേറിയത് പിന്നെ അങ്ങെനാ വാർത്താനം പറഞ്ഞ് ഓരോ ഇത്രനാളും വർത്താനം പറ പറഞ്ഞ
ആ അതെ അതെ വർത്താനം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുക്ക് പിന്നെ ജോലി അങ്ങ് മറന്നു പോകും.
അപ്പോ ഈ ആൾക്കാർ വർത്താനം ആ അങ്ങാട്ടിങ്ങോട്ട് വർത്തമാനം അപ്പുറത്തെ ആൾക്കാരല്ലേ സമയം പോണത് അറിയില്ല. ഞാൻ എല്ലാം അലക്കി ഊരി കഴിഞ്ഞപ്പോ നോ ക്കുമ്പ മണി രണ്ടര മൂന്ന് മണിയാകൻ പോണു അപ്പൊ ഞാൻ പറഞ്ഞു ഇനി മതി. വേ തു തുണി വേഗം വിരിച്ചിട്ടിട്ട് ഫുഡ് കഴിക്കയാരുന്നു മഴ ഇപ്പയില്ല
ഇല്ല അല്ലേ ഓ ആ അപ്പൊ എന്തായിരുന്നു കഴിക്കാന് സ്പെഷ്യല്
കഴിക്കാൻ സ്പെഷ്യൽ ഇന്ന് തിലോപ്പി തിലോപി
തിലോപ്പിയ നമ്മുടെ ഇവിടെ ഒക്കെ സിലോപ്പിയ അതാണോ ഒരു ചുമന്ന കളർ അതാണോ മീന് ആ ആ ഇവിടൊക്കെ പറയും സിലോപ്പിയ സിലോപ്പിയ
തിലോപ്പി എന്ന് പറയും.
ആ അതെയോ അത് വറക്കാനൊ ക്കും വറ ക്കാനാ ഒന്നുകൂടെ നല്ലതെന്ന് തോന്നുന്നു
ആ വറക്കാൻ ഇവിടെ ആ വറക്കാനാണ് ബെസ്റ്റ് എന്നാലും ഇവിടെ ഞ കറി വെക്കുകയും ചെയ്യും ചാറുകറി വേണമല്ലോ
ഓ അപ്പൊ അവിടെ എങ്ങനാ തേങ്ങ അരച്ചിട്ട് കറി വെക്കുമോ? ആ ആ നമുക്കിവിടെ കൂടുതലും അ മുള ളകുകറി കൊടംപുളിയൊ ക്കെട്ട് വെച്ചിട്ട് അ അങ്ങനെ വെക്കും
ആ ഞങ്ങൾക്ക് ഇവിടെ പറയും പൊള്ളിക്കൽ എന്ന് പറയും
ആ അതെ ഓ അതെ അതെ അ അതെ ഇവിടെ മീൻ വറക്കുകാന്ന് പറയും. പല ആ പല സ്ഥലത്ത് പല പേരല്ലേ പറയുന്നത് അപ്പൊ ഈ തേങ്ങ അരച്ച് വെക്കുമ്പോ നമ്മള് ഇ ആ നമ്മള് മുളകു പൊടിയൊക്കെ അതിനാത്തിട്ട് തേങ്ങക്കാത്ത് ഇട്ടിട്ട് അങ്ങനെ അരച്ച് ഈ അരപ്പിന നാത്ത് ചേർക്കുവോ മീനിനാത്തോട്ട് ചേർക്കുവോ അതോ എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് കടുവറ ത് അങ്ങനെ വെക്കുവോ
ഇല്ല ഈ തേങ്ങയും ഞാൻ ചതച്ച മൊളകെടുക്കുവിടെ ചതച്ച മുളകില്ലേ വറ്റൽമുളക് ആ തരി തരി മൊളകില്ലേ ആ ആ തെര് ആ തേങേം ഏഹ് വറ്റൽമുളകും മഞ്ഞപ്പൊടിയും ഇട്ട് അരക്കണം അരച്ചെടുക്ക അരപ്പ് അന്നിട്ട് ഈ ആരപ്പല്ലാം ഇങ്ങനെ കുറുക്കിടുത്ത് ഒറ്റ ഇപ്പൊ പച്ച മീനായത് കൊണ്ട് ഒന്നിച്ചിടും അത് ആ ചാറിലേക്ക് ഒന്നിച്ചിട്
ഓ മനസ്സിലായി മനസ്സിലായി ഞങ്ങള് ചെയ്യുന്നത് എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം ആദ്യം ആണെങ്കിൽ കടു വറക്കും ഞാൻ ചെയ്യുന്ന രീതിയന്ന് വെച്ച് കഴിഞ്ഞാ ആദ്യം കടു വറത്തിട്ട് പിന്നെ നമ്മൾ സാധാ മീൻകറി വെക്കുന്ന പോലെല്ലാം വഴറ്റിയേന് ശേഷം ഈ മീൻ ഇട്ടിട്ട് ചെ വെള്ളം ഒഴിച്ചിങ്ങനെ ഇങ്ങനെ തെളപ് പ്പിക്കും തിളപ്പിച്ച് കഴിഞ്ഞ അതൊരു ഏകദേശം പരുവാകുമ്പോ ഇതുപോലെ തേങ്ങ തേങ്ങ നല്ലായിട്ട് പേസ്റ്റ് പോലെ അരച്ച് ഈനാത്ത് ചേർക്കും അപ്പൊ ലാസ്റ്റിൽ കടു വറുക്കണ്ട ആദ്യം നമ്മൾ കടു വറത്ത് ചേർ
ആ പക്ഷെ ഇവിടെ ഇല്ലെ കടുകിടാറേയില്ല കൊച്ചിന് ഇഷ്ട ഷ്ട്ടോല്ല കടുക് മൂത് ത്തേന് ആ മീൻ കറിക്ക് കടുകിടൂ പിന്നെ നമ്മ ഏഹ് ചട്നി ഇണ്ടാക്കൂലേ ദോഷൊക്കല്ലെ എല്ലാരും കടുക് പൊട്ടിക്കും ഇവിടെ കടുക് പൊട്ടി അറിയൂല ഒച്ചി
അതെയോ ചിലർക്ക് അയിൻ്റെ മണവേ അതുകൊണ്ടായിരിക്കും അതോ ഇനി കടൽ ഇങ്ങനെ കറിക്കാത്തൊക്കെ കിടക്കുന്ന ആ അതുകൊണ്ടായിരിക്കും ചില കൊച്ചിങ്ങൾക് ക്കങ്ങനൊരിതുണ്ട് ക അങ്ങനെ കാ കറിക്കാത്തൊക്കെ കെട ക്കുമ്പഴേ ആ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും ചിലർക്കത് ഒരു മണ ഒരു അസ്ഥ ത്തതപോലെ
എന്നെക്കൊണ്ടിടീക്കൂല്ല ഇവിടെ വഴക്ക് പറയും, ഇനി അത് വേണ്ടമ്മേന്ന്ള്ള വഴക്കും പിന്നെ ഞാൻ ഇടാറും ഇല്ല പിന്നെ അപ്പൊ അതോർത്താരും താല്പര്യ ഇല്ല കടുകിന്റെ അതുകൊണ്ട് കൊഴപ്പില്ല പിന്നെ മീൻകറി വെക്കാൻ അറിയാം പിന്നെ എങ്ങനൊ ചിക്കൻ പിന്നെ അല്ല ബിരിയാണി അതൊന്നും വെക്കാനറി യില്ലനിക്ക് അവിടെങ്ങനെയ
ആഹ ആ ബിരിയാണിയൊക്കെ അത്യാവശ്യം എക്സ്പർട്ട് നൊന്നും പറയാൻ പറ്റത്തില്ല അത്യാവശ്യ ഒക്കെ വെക്കും ഇപ്പൊ എല്ലാം യൂട്യൂബ് ഒക്കെ ഉണ്ടല്ലോ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ട ഇങ്ങനെ കുക്ക് ചെയ്യുന്നെ അങ്ങനെ പുതിയ പുതിയ ആ പുതിയ പുതിയ വെ വെറൈറ്റീസ്‌ ഒക്കെ ഓരോന്ന് ചെയ്ത് നോക്കാ ഭയങ്കര ഇഷ്ടാണ് എനി ക് അതിന് വേണ്ടി ഫോണില് ഫോണിൽ നോക്കും നോക്കിട്ട് ആദ്യ ഇപ്പ നമക്ക് ഇൻസ്റ്റഗ്രാം ഒക്കെ ഉള്ള കൊണ്ട് അതിനത്ത് ഓരോ റീലക്കെ വരൊല്ലോ ഫുഡിന്റെ തായാലും അപ്പൊ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യാൻ തോന്നും അപ്പൊ നമുക്ക് കറക്റ്റ് റ്റ് അറിയില്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കി ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടല്ലോ?
ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കാണും അതേപടി അതേപടി സേവ് ചെയ്തു വെക്കും ഞാൻ ചെയ്ത്
ഓ ആ എനിക്ക് അത് കണ്ട കഴിഞ്ഞാ ഉടനെ അത് ചെയ്യണന്ന് തോന്നും. പിന്നെ ഉടനെ യൂട്യൂബിൽ നോക്കും ബിരിയാണിയൊക്കെ അത്യാവശ്യം ചെയ്ത് നോക്കും
അപ്പൊ അറിയാമോ എല്ലാം ബിരിയാണിയും എല്ലാം ചെയ്യുമ്പ എല്ലാ എല്ലാം ഏദേശം ഒരേ പോലെ
ആ എല്ലാ ഏകദേശം ഒരേ ബിരിയാണി തന്നെല്ല നമ്മള് അകത്ത് ഞാനാണെങ്കിൽ അകത്ത് മിക്സ് ചെയ്ത അതെ നമ്മളിപ്പ ഈ ഫ്രൈഡ് റൈസ് എന്ന് പറയില്ലേ അതേപോലെ ഉണ്ടാക്കുന്ന ചിക്കൻ ഇപ്പ ചിക്കൻ ബിരിയാണി ആണെങ്കിൽ ചിക്കൻ വേറെ വെച്ചിട്ട് ബിരിയാണി റൈസ് അങ്ങനെ വേറെ വേറെ വെക്കും എല്ലാം കൂടിട്ട് കൊഴച്ച് അങ്ങനെ ചെയ്യത്തില്ല അത് ഇവിടെ ആർക്കും ഇഷ്ടല്ല
ഇഷ്ടല്ല ആ ആ
ചെയ്യില്ല അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു പ്രയോജനമുണ്ട് ബിരിയാണി വെച്ചാ ബിരിയാണി കഴിക്കാത്തവർക്ക് ആ ചിക്കൻ ആയിട്ട് എടുത്ത് യൂസ് ചെയ്ത് കഴിക്കാമല്ലോ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ് കഴിഞ്ഞാൽ ഉപയോഗിക്കാത്തവർക്ക് അതൊരു ബുദ്ധിമുട്ടാവും
ആഹഇപ്പൊ ചോറും കഴിക്കണ ചോറും ആ ചിക്കൻ കറിയും കൂടി കൊടുക്കുക പിന്നെ ബിരിയാണി അരിയും ചിക്കൻ കൂടി കൊടു
ആ അങ്ങനെ അതപ്പം നമുക്ക് എല്ലാം ആയി ഇപ്പം ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ഫിഷ് ബിരിയാണി മറ്റേ പ്രോൺസ് ഇല്ലേ കൊഞ്ച് അത് വേണമെങ്കിലും അല്ലെ മുട്ട ബിരിയാണി അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാലോ
അപ്പം മറ്റേ നമ്മള് പുതിയ പുതിയ ട്രെന്റ് കുഴിമന്തി വല്ലോം അങ്ങനെ ചെയ്തിട്ടുണ്ടൊ?
ഇല്ല അതൊന്നും ചെയ്ത് നോക്കിട്ടില്ല. അതൊന്നും ചെയ്തിട്ടില്ല. കൂടുതലും ഇങ്ങനെ ത്തെ ഈ ബിരിയാണി, പിന്നെ കേക്കൊക്കെ ചെയ്തിട്ടൊണ്ട്. എന്നു വെച്ചാൽ ക്രീമും ഒക്കെ വെച്ച് അങ്ങ് വല്യ ഇതായിട്ടൊന്നും ചെയ്തെന്നല്ല. നമുക്ക് ജസ്റ്റ് നമ്മുടെ കുക്കറി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യത്തില്ലേ ഏ- കദേശ നല്ലയായിട്ട് കിട്ടിയിട്ടുണ്ടേട്ടോ.
അത് നമക്ക് പി ആ പിള്ളാര് വരുമ്പോ വൈകിട്ട്ണ്ടാക്കി കൊടുക്കണ രീതിയിലല്ലേ?
ഒണ്ടാക്കൻ നല്ല ഇഷ്ടവാ. കേക്ക് പിന്നെ ആ കേ പിന്നെ ഈഏത്തക്കപ്പം പിന്നെ ഇങ്ങനെ ഓരോനോ ക്കെ ഒണ്ടല്ലോ നമ്മള് അകത്ത് ഫീലിങ്സ് ചിട്ട് എണ്ണേ വറത്തെ ക്കുന്നെ പല പല ഐറ്റംസൊക്കെ ഇല്ലയോ അങ്ങനെ
ദേ കേക്ക് നമ്മുടെ മറ്റേ കൊറ കൊറോണ കാലത്ത് ഭയങ്കര ട്രെന്റായിന്നില്ലേ
ആ അതെ ആ സമയത്ത് ഇങ്ങനെ ആഹ് ഒരുപാട് ആൾ ക്കാര് പിന്നെ കേക്ക് അതൊരു ബിസിനസ് ആക്കി എടുത്തിട്ടെണ്ട് ഒത്തിരി പേര് പിന്നെ ആ ഒരു ഫീൽഡിലോട്ട് പോയിട്ടുണ്ട് കേക്ക്
ആ ഞാ പക്ഷെ നിക്കറിയില്ലട്ടെ ഒരു പ്രാവശ്യപ്പൊന്ന് കൊച്ച് ഉണ്ടാക്കി വീ പിന്നെ ഞാൻ സാധനം മേടിച്ചു കൊടുത്തിട്ട് ആ പക്ഷെ ആ കൊറെ ടൈം പിടിക്കുവോ ഇങ്ങനെ നമ്മ ഗ്യാസിവേ
ആ അത് ആ ആന്ന് ആന്ന് തീ ഏറ്റവും സിമ്മിൽ ഇട്ടിട്ട് വേണം അത് അല്ലെങ്കി അടി പിടിച്ച് പോകുന്നു മൈതയും മുട്ടയൊക്കെല്ലേ അതിന് ഏറ്റവും സിമ്മിലിട്ട് വേണം നമുക്ക് ചെയ്യാം ഞാൻ കുക്കറിൽ ഒരു തവണ ചെയ്താരുന്നു പിന്നല്ല നമ്മടെ നെ നോൺസ്റ്റിക്കിന്റെ പാത്രവില്ലേ അതിനകത്ത് ഇങ്ങനെ നമ്മടെ ചോ പ്പങ്ങിനെ നമ്മള് എട് ത്ത് വെക്കത്തില്ല ചൂട് അടി ചൂടിൻ്റെ ഒരു- എന്തുവാ അയിന് പറയുന്നേ തളികയോ ആ- അതിനത്ത് നമ്മടെ കേക്കിനെ ബാറ്ററാക്കി ട്ട് ഒരു പാത്രംഅയിനത്ത് എറക്കി വെച്ചിട്ട് ചൂട് കേറ്റി അങ്ങനെ ചെയ്യാൻ പറ്റും-
ആ ആ ആ-
ആ അങ്ങനെ ചെയ്ത് നോക്കിട്ടുണ്ട് മൈദയും മുട്ടയൊക്കെച്ച് മൈതയും മുട്ടൊക്കെ ആുമ്പോൾതിന്റതായ ഒരു
ടേസ്റ്റു ഉണ്ടാവും ആഅതില് ഇപ്പ ഞാൻട്ടേ നമ്മുടെ ക്രിസ്മസ് കേക്ക് പോല എണ്ടാക്കീട്ട്ണ്ടാ
ക്രിസ്മസ് കേക്ക് ഞാൻ ഉണ്ടാക്കിട്ടില്ലേ എന്റെ നാത്തുന് ഇതുപലെ പറഞ്ഞിട്ടണ്ട് നല്ല സിമ്പിൾ ആണ് ഉണ്ടാക്കൻ ഇതുപോലെണ്ടി പരിപ്പ് ഒക്കെച്ചി്ട്ട് ഞാൻപക്ഷെ അത് ട്രൈ നോക്കിയില്ലആ അതെന്തോ എനിക്ക് എനിക്ക് സത്യം പറഞ്ഞ കഴിഞ്ഞ ഉണ്ടല്ലോ ആ കേക്ക് ഇഷ്ടമല്ല നമ്മുക്ക് ഇഷ്ടമല്ലാത്ത ചെയ്ത് നോ ക്കാന ഒരു താല്പര്യം കുറവല്ലേ അതുകൊണ്ട് ആ ഒരു അ അതൊന്നും നോ ക്കിയില്ല ബാക്കി എന്തോ കണ്ടാലും ചെയ്തു നോക്കാം അതുപോലെ ഈ തക്കാളി ചമ്മന്തി ഇങ്ങനെ ഫോണി കണ്ട് തമിഴമാരൊക്കെ ഇങ്ങനെ ഉണ്ടാ- ക്കൂല്ലോ മല്ലിയില ഇങ്ങനെ ഇട്ടട്ടെ അത് ഭയങ്കര ഇഷ്ടമായിരുന്നുള്ള ഇടക്ക് പി--ന്നെ അത് ആഹ ഇപ്പൊ അധികം തുടർച്ചയട്ട ഇപ്പം ഇഡ്‌ലി ദോശക്കൊക്കെ ഇങ്ങനെ തക്കാളിച്ചമ്മന്തിയാ കൂടുതൽ സാമ്പാറിനെക്കാട്ടിലും മറ്റ നമ്മുടെ തേങ്ങാ ചമ്മന്തി കൊക്കെ അതാ ഉപയോഗിക്കുന്നെ ഇവിടെ ആഹ തക്കാളി ചട്നി ആ അതെ ഇവിടെ അതുപോലെ മോന് മൂത്ത ആാക്കും ഭയങ്കര ഇഷ്ട എന്നോട് പറയും സാമ്പാറ ഒന്നും ഉണ്ടാക്കണ്ട എനിക്ക് അത് മതി അത് മതിന്ന് പറയും
സാമ്പാറിൽ സാമ്പാറിലൊക്കെ ഇപ്പ പോയൊന്ന് അല്ലേ ഇപ്പൊ തക്കാളി ചട്നിലൊക്കെയാണ് പിടുത്തം എന്ന് തോന്നുന്നു
ആഹ് അതെ അതെ സാമ്പാറൊന്നും ഇപ്പം പിുള്ളള്ളേർക്ക് അത് തന്നെയല്ല ഇപ്പഴത്തെ പിള്ളേർക്കൊന്നും വെജിറ്റബിൾസ് ഒന്നും വേണ്ടല്ലോ അവർക്ക് കുറേ ചിക്കന് ചിക്കൻ വറു വറുത്തത് മീൻ മീൻവറുത്തത് അതൊക്കെയ ആ ഇപ്പഴത്തെ പിള്ളേർക്ക് വേണ്ട മുട്ട അവിയല തോരനെ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും അവക്ക് വേണ്ടല്ലോ
ഇഷ്ടമല്ല ആഹ ആഹ് അത് നമ്മുക്ക് കല്ല കൂട്ടണം ഓണത്തി അല്ലെ ഓണത്തിന് എന്തായാലും ഒഴിച്ചു കൂടാൻ പറ്റൂലേ
ആ ഓണത്തിൽ നമ്മളിപ്പോ ഇലെ വെച്ചാലും അവര് ഓ വേണ്ട വേണ്ട നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി എ ലേല് ഒന്ന ഇരിക്കട്ടെ അങ്ങനെ പറയുമ്പോം ആഹ ആഹ അതെ അന്നാലും ആ പറയും വിളമ്പിക്കോളാൻ പറയാം അല്ലാതെ നമ്മൾ കൊടുത്ത കഴിഞ്ഞ പിന്നെകഴിക്കത്തില്ല
ആഹ
ആഹ് അതെ.
ഞന് ഓണത്തിനിതുപോലെ ഞാന് ഈയു ടുപിക്കടല്ലെ ചെയ്തത്. ഓണത്തിനെ എന്ന് പറഞ്ഞാ ഞങ്ങഇപ്പ സെപ്പറേറ്റ് പൊക്കത്തേക്ക് മാറി. താൽ ത് അപ്പനും അമ്മേം അനിയനും ബാ ണ്ടായി അപ്പം ന്തായാലും നമുക്ക് എല്ലാക്കും കുടി കഴിയാൻ പറ്റ് റ്റുല്ല. അ എന്തായാലും ആക രണ്ട് മുറി - താഴേഉള്ളു ഞങ്ങക്ക് അപ്പത്തേക്കും മാറിയപ്പോ ആദ്യത്തെ ഓണൊയിരു നൊ അപ്പ എനിക്ക്ന്നെ അറിയില്ല ദൈവാമ്മേ നമൾ തായ്‌ താമ്പം നമ്മൾ അമ്മെനെ സഹായിക്കു നമ്മ അല്ലെ അങ്ങനെ അമ്മള് അമ്മനെ കണ്ട് കണ്ട നമ്മൾ ഒരു പണി ചെയീവില്ല ആഹ് എനിക്ക് രാവിലെന്തെകിലും ഇയാ യൂട്യൂബ് കള്ടെ എല്ലാം ഓടറെയ്ത് വെച്ച് വേണ്ട ആതേഴുതി വെച്ചി ഞാ ഒരു രാവിലെനെ ജോ നട് അടുക്കളെ കേറി പത്ത് മണിക്കുള്ളി എ ഇത്‌ എല്ലാ ഒരു പത്ത് ദേ പാ അതെ പത്തടുക്ക് കറിയഇണ്ടാക്കിയെ അപ്പഴെ ഹസ്ബന്റ് ചോയിക്കേം ചെയ്ത്. ഓ ഇത്രംകറി നീ തന്നെവെച്ത് ഞാ പറഞ്ഞു ഞാൻതന്നേയാ വേറേ ആരുടേം സഹായ ചോയിച്ചില്ല താഴത്തെ പണിഇതുവരേം കഴിഞ്ഞിട്ടില്ലേ അത് എ സരിക്ക് എനിക്ക് എന്തോ പോലെ ആഹ് നമ്മന് ഓ ഒറ്റക്ക് ചെയ്തെന്ന് പറയുമ്പ ആരുടെ സഹായം ഇല്ലാതെ ന് പറയു യുടൂബിന്റെ സഹായം ഉണ്ട് അത് പോട്ടെ അല്ലാതെ അ ആ താഴ്ത്ത
ചെയ്തു അല്ലേ.
അപ്പൊ എനിക്കെന്നെ കുറേ സന്തോഷില്ല ആദ്യമായിട്ട്ന്ന ഓണത്തിൻ കറിയെല്ലാം വെചത്തോണ്ട്
ഓ അതെയോ
എനിക്കൊരു കോള് വന്നണ്ടേ ഞാ വിളിക്കാട്ടാ ആഹ് ശരി ശരി ഓക്കെ. സമയം കിട്ടബോ വിളിക്കട്ട ശരിയാ
ആഹ് ഓക്കേടാ.